ആ ഹലോ
ഹലോ
ആ കേൾക്കുന്നില്ലേ
കേൾക്കണല്ലേ
ആ് ഉണ്ട് ഉണ്ട് കേൾക്കുന്നുണ്ട്
ഇങ്ങോട്ട് സൗണ്ട് ക്ലിയർ ഇല്ല കൊറച്ചായിട്ട കേക്കണേ സൗണ്ട് കുറവാ
അല്ല ഞാൻ നല്ല സൗണ്ടിലാണോ പറയുന്നത് ഇപ്പൊ കേൾക്കുന്നുണ്ടോ ആ ഒന്ന കൂടെ സൗണ്ട് നല്ലതാണ് ഭക്ഷണം കഴിച്ചോ
കഴിച്ചിട്ടില്ല ഞങ്ങള് കഴിക്കാനാള്ള ഞങ്ങള് നേരെ വൈകിട്ട കി
ആ ആ
ഞങ്ങൾ പതിനൊന്ന് മണി പൈന്നര വും കിടക്കുമ്പത്തന് അപ്പൊ അയിനും നനേരം വൈകും ചിലപ്പോ പത്ത് മണി പത്ത് മുക്കാലൊക്കെവുമ്പോളൊക്കെതിന്നണ്
അതെ ആ ആ ആ ഞങ്ങള് ഭക്ഷണ കഴിക്കലൊക്കെ വേഗം കഴിയും പോ
ഇങ്ങട് അപ്പ എപ്പളാ കെടക്ക
പത്ത് മണിയൊക്കാവും ഞങ്ങള് കിടക്കാന് ഭക്ഷണം കഴിക്കൊക്കെ ഞങ്ങള് നേരത്തെ കഴിക്കു
ഏ നാർത്തെ കെടക്കും ല്ലെ
ആ നേരത്തെ പത്ത്മണി ഏറിയ പത്ത്മണി അല്ലെങ്കിൽ പിന്നെ ഒമ്പത് മണി ഒമ്പതര
ഏ ഇവിടെ എല്ലാരും വന്ന് ചോറൊക്കെ ഒപ്പം തിന്ന് അങ്ങനെ കടക്കുമ്പത്തിന് കൊറേ നേരാവും
ആ ഇവിടെ ഞാനും കുട്യോളും തന്നെ ഉള്ളൂ അത് കാരണം പിന്നെ
ആഹ് നിങ്ങക്ക് അങ്ങനെ നാർത്തെ ത്തിന്ന് കെടക്കൂലേ
ഇപ്പൊ പിനെ കുട്ട്യോൾക്ക് പഠിക്കാനും എഴുതാനൊക്കിള്ള കാരണം കുറച്ച് ലേറ്റാവും
ഏ കുട്ടികൾ അപ്പ എത്രണ്ണ
ന്നാല് പേരുണ്ട്
ചെറിയ കുട്ട്യേള
ആ നാലു പേരുള്ള രണ്ടാള് ഹോസ്റ്റ് മറ്റേ അറബി കോളേജിലാണ് പഠിക്കുന്നത്
എത്രീലാപ്പോ
ത്ത് ഒരാള് എട്ടില്
ഏ അവിടെ ഹോസ്റ്റലിൽ നിന്ന് കാ
ആ ഹ് ഇവരെ ഉപ്പ അവടെ പഠിപ്പിക്ക്യാണ് അപ്പൊ അവിടെ അവിടെത്തന്നെ ചേർത്തിയതാ
ഏ പിന്നെ രണ്ടും
രൻ ആ രണ്ടുട്ടിയേള് ചെറുത് ഒരാള് രണ്ടു വയസ്സായിട്ടില്ല്യാ ചെറുതിന് അയ്ന്റെ വലുത് മൂന്നാം ക്ലാസ്ക്കാണ് ഈ പ്രാവശ്യം
ഏ ഹ്
അവടെത്ര ആള്ണ്ട്
ഇവടെ രണ്ടാളൊള്ളു
ഏ എന്താ വെ ചെറിയകുട്ടികളാണോ
ഒന്ന് പ്ലസ്റ്റു കഴിഞ്ഞു ഇപ്പൊ ഡിഗ്രിക്ക്
ആഹ്
ഒന്ന് ഒമ്പയിലാണ്
ഏ എന്ത് രണ്ട് പെൺകു ട്ടളാണോ ആൺകുട്ടേളാണോ
വലുത് പെണ്ണാണ് ചെറുത് ആണാ ണ്
ആഹ് ശരി
പിന്നെ എങ്ങനെ
എങ്ങനെ
കൃഷിയൊക്കെ ഉണ്ടോ
കൃഷിയൊന്നും ഇല്ലല്ല കൃഷിയൊന്നുല്ല കൃഷി പറഞ്ഞാല് വാഴ അങ്ങനെക്കെണ്ട് അല്ലാതെ അടുക്കളത്തോട്ടം ആയിട്ട് അങ്ങനെയൊന്നുല്ല അവിടെക്കെ ഉണ്ടോ
ആഹ് ഇവടെ അധികം അങ്ങനെ ആഹ് കൊറച്ചൊക്കെ ഇണ്ട്
ആ വെ തക്കാളി അങ്ങനെ
ആഹ് തക്കാളി മുളക് അതൊ ക്കെ ഞമ്മക്ക് ആവ്സ്യത്തിന് നന്നെ
ആഹ് ആഹ് ആഹ് ഞമ്മള ആവശ്യങ്ങൾക്കുള്ള
ആഹ് മൊളകൊ ക്കെ നല്ലോം ണ്ടാവും
ആഹ് ചീനമുളക് അത്ണ്ടാവും ചീനപ്പറങ്കി ഇണ്ടല്ലോ അത് നല്ല ഇണ്ടാവും
അതല്ല വേറെ മുളക് ല്ലെ നമ്മള് കടയിൽന്ന് വാങ്ങൂലേ പിന്നെ ഒരു വേറൊരു സൈസ് മൊളകില്ലൊരു വെള്ളേക്കാരം പിന്നെ പൊവുത്ത് ചോപ്പ് കളറാവും
ആഹ് ആഹ്
അവ് ഭയങ്കര എരിവുള്ളതാക്കരം
ആഹ് ആ അങ്ങൻത്തെ മുളകേളൊക്കെ ഇണ്ടാവും ഇവിടെ അത് ഞങ്ങൾ ഉണ്ടാക്ക്ണതൊന്നല്ല അങ്ങനെ ഉണ്ടാവുന്നതാണ്
ഏ ഇവിടക്കെ അത് ഇതിന്റെ വി ത്ത് എല്ലാരും കൊണ്ടുപോയാണ്ട് എല്ലാവർക്കും ഒരു അതിശയണത്.
ആഹ ഇവിടെ അങ്ങനെ ഈ പക്ഷികളൊക്കെ കൊത്തിട്ടിടോക്കെ അങ്ങനെ ഉണ്ടാവുന്നതകുന്നുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ മുളകുകൾ ണ്ട് അങ്ങനെ പല കളറ് ആയിട്ടുള്ളത്
ആഹ അങ്ങനെ ഉണ്ടാവും.
അല്ലാതെ ന മറ്റേ കടയിൽന്ന് വാങ്ങുന്ന പച്ചമുളക് അതു ഇല്ല.
ആഹ അതൊക്കെ ഇവിടെണ്ട്. പലതരം മുളകുകളൊക്കെ കുറയുണ്ട്.
അതെല്ലേ അതേപോലെ കറിവേപ്പിന്റെല്ലോ ആ ഇഷ്ടം പോലെുണ്ട്.
ആഹ അത് ഇവിടെുണ്ട് ഒരു മൂന്നാല് മരം പിന്നെ അയിന് ഇങ്ങനെ കുട്ടികലുണ്ടാവോലോ. അങ്ങനെ കൊറെണ്ട് പയങ്ങ ങ്ങളൊന്നുല്ല
ഏഹ
പയങ്ങളൊന്നുല്ല
എന്ത് പഴങ്ങള്
ഇങ്ങനെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ടാവൂലേ
ആഹ ആ അങ്ങനെ ചിക്കു അങ്ങനെയൊക്കെ ഉണ്ട് ചിക്കുണ്ട് റംമ്പൂട്ടാനിണ്ട്, അത്യേപോലെ ആഹ് അത് കഴിക്ക്യും ഇപ്പൊ കഴിക്ക്യലൊടങ്ങിയതാണ് ഇപ്പല്ലെല്ല ഇപ്പ തൊടങ്ങീട്ടൊള്ളു പഴുക്കലൊന്നും തൊടങ്ങീട്ടില്ലേ അതേല്ലേ ഇവിടെ ദ്യാട്ട് കയിക്യാണഹ് ചെറിയ കായിയാണഹ് വല്ലാതെ വല്പൊന്നുല്ല ഫസ്റ്റായിട്ട് ആണോന്നും അറീല.
ആ ഇവ്ട്ത്തത് ഫസ്റ്റിത്തെ തെന്നെ നല്ല വല്പ്ള്ളതേന്നു. അഹ് ഇങ്ങനെ ഓരോ വർഷം കൂടുന്തോർ ഉം വല്പോം, പിന്നെ സാധനം നല്ലോണണ്ടാകും ഓരോ വല്പം ഓരോവർഷം കൂടുന്നട്ത്തോളം ഞങ്ങൾത് ഏഹ് ഇപ്പം മൂന്നാമത്തെ കൊല്ലാണ് ഇതീൽ ഫസ്റ്റ് ടൈമ് കൊർച്ചൊള്ളൂ ണ്ടായീന്നെ പിന്നെ സെക്കന്റും ഇതേപോലെ കൊർച്ചേ അയിലാറെ കൊർച്ച് കൂടി ഇപ്പൊ നല്ലോണണ്ടായിക്ണ് ഇക്കുറി.
ആ അതന്നെ ആ ഇബടെന്നാങ്ങനെ ഇണ്ടായിട്ടില്ല കൊർച്ചെ ഇണ്ടായിട്ടൊള്ളൂ
ഏ ആദ് ഒക്കെ പൗത്ത് ഇപ്പെല്ലാർക്കും കൊട്ത്ത് അങ്ങനൊക്കെ കയിഞ്ഞു മരം കാല്യായിക്ണ്.
ങ്ങനെള്ള് നല്ല മധുരണ്ടോ
ആ നല്ല മധുരണ്ട് മറ്റേ കുരൂമന്നൊക്കെ നല്ലേ ഞമ്മൾ കടേന്ന് വാങ്ങ്ണെ ഇങ്ങനെ പോരോലോ അത് ഇതേപോലെതെന്നെ
ആ അതെയില്ലേ ഏ മ ച്ചെ കടേന്ന് വാങ്ങ്ണത് ഈ മഴക്കാലായാൽ വല്യ മധുരമുണ്ടാവില്ലല്ലോ
ഏഹ് ഇത് ഒന്ന് അത് നല്ല മധുരം വെയ്ക്കണണ്ട്
അതേയില്ലേ മറ്റേ കടേന്ന് നമ്മൾ വാങ്ങുമ്പോ മഴക്കാലത്ത് ചെലത് മധുരണ്ടാവില്ല ഇത് വെളളം
ആ ചെലത് ഒരു വെള്ളം പോലേ ക്കാര ഞമ്മള് കടേന്ന് വാങ്ങുമ്പോ ഞങ്ങള് ആ ഞങ്ങക്കിപ്പോ കടേന്ന് വാങ്ങണ്ടാ - ഇതൊന്നുംയില്ല ഇവിടെതന്നെ ഇണ്ടാവ്ണോണ്ട്
ആ...
പിന്നെ ഞങ്ങളിങ്ങനെ എല്ലാരിക്കും കൊട്ത്ത് കുടുംബക്കാർക്കും അയൽവക്കത്തോൽക്കും-
ആ അത്രേ നറേ ഇണ്ടായിട്ടിണ്ടാവൂലെ
ആഹ് കുറേ ഇണ്ടായിക്ക്ണേ ഇപ്രാവശ്യ ഒരു അഞ്ഞൂറെണ്ണ ഒക്കെ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും
ഏ അ ശരി അപ്പൊ അത് തിന്ന് പൂതി മാറാലോ
ആഹ് ന്നാ അതും നല്ല വെല്താക്കാരം നല്ലെ ഒന്നന്നെണ്ടാവും നല്ല കനം ആഹ് അങ്ങനെ
അപ്പൊ ഇങ്ങള് പിന്നെ എവിട് പിന്നെ ഈ നഴ്സറീന്നൊക്കെ വാങ്ങീട്ട് കുയിച്ചിട്ടതാണോ തയ്യ്
ആഹ ബെഡെയ്ത തൈ കുയി കൊട്ന്ന് കുഴിച്ചിടും ഇങ്ങൾത് എങ്ങൻത്ത്യോപ്പൊ
ആങ്ങനെ വാങ്ങിക്കൊണ്ടെയ് കുഴിച്ചിട്ടേന്നേയാണ്
അപ്പൊ എത്രാമതെ വർഷാ കായിച്ചേ
ഒരു വർഷം കയിഞ്ഞ് തോന്ന്ണ്ട്
ഏ
ആ
ഇവിടെങ്ങ് ഇവടെ ചുറ്റട്ടത്ത്അങ്ങനെ ആരോട് ഇല്ല.
ആ ഇത് എത്ര വർഷായിട്ടാണ് അവിടെ കഴി ത്
ഇവിടെ രണ്ടാതൊന്ന്ണ്ട് രണ്ടോ മുന്നോക്കെ ആയപ്പത്തിന് കയിച്ചിക്ണു
അ ആ
ആ ആങ്ങട്ട്പ്പംഞങ്ങൾത് ക ണ്ട് കണ്ടെല്ലാരും പോയി വാങ്ങി കുഴിച്ചിട്ണ്ണ്ട്
ഏ ഇണ്ടാ കാണാനും രസാണത്
ആ ശേ അ ലാ ത്തുമ്പോ ങ്ങൾ ഇത് വരെ പക്ഷി ളൊന്നു കണ്ടിട്ടിണ്ടായി ലാ തോന്ന്ണ്ട് ലാസ്റ്റത്തെക്ക്ഒക്കെ കൊത്യാണ്ട് താക്ക്ണ്ട്
ആ
ഞ്ഞിപ്പൊരു മൂന്നാലണ്ണോക്കൊ ണ്ടാവും അയ്മ കൊർ ചേള്ളു ണ്ടാവ അതിങ്ങ മഞ്ഞക്കളറായി നി കാണുള്ളൂ
ഏ അ അ
എല്ലാരും കാണുമ്പങ്ങനെ ചോയ്ച്ചും പർച്ചാനായോ പർച്ച ട്ടേ പർച്ചട്ടെ ചേച്ചി
ആ ആ അതെന്നെ അത് കാണും ആ കാണുമ്പംഇവർക്കൊരു കൗതുകാണ് ഇങ്ങനെ നെറെ കാണുമ്പോ ഉം
പോമ്പളക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കും
ആ
അങ്ങനെക്കെന് ആ റോഡ് സൈഡാണ്
ആ ശരി കാണാനും രസാണ്
ക്കാ ആഅഹ് നെറ്റ റ്റ് ഇട്ട് കൊട്ക്കണം നമ്മള് ആദ്യം തന്നെ ണ്ടാവുമ്പോ
ആ
ആ പവ്ക്കാനൊക്കെ പാകാവു മ്പോ മ്മള് നെറ്റ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ കൊത്തൂല ഇത് ലാസ്റ്റ് ആയപ്പോത്തിന് അധിക് ഇപ്പോ കൊത്ത് ണ്ണ്ട് പിന്നെ ഇബടെ നല്ലോം മയി ലിയാള്
ആ ഇവിടെ അതെന്നെയാണ് മയിലെളെ കൊണ്ട് ഒന്നുംണ്ടാക്കാൻ പറ്റൂല്ല
ആ എന്തെങ്കിലുമൊക്കെ വെയിലത്തിട്ടാത്ത തന്നെ ഒക്കെ കൊത് ടാ ആക പെർക്
ആഹ അതന്നെയാണ് അവിടെയൊക്കെ തന്നെയാണ്
ല്ലേ ഫി
ആഹ ആ ഇവിടെ അങ്ങനെന്നല്ല ഇവിടെ വൻ അച്ഛ്മാർ നല്ല പേടിയാവണ്ട് ഞമ്മടെ നകല് കണ്ടിട്ടുണ്ട മണ്ടു
പ ആദ്യൊക്കെ ഭയങ്കര പേടിയാരുന്നു ഇപ്പ ഞങ്ങൾങ്ങനെ പറയും ചെയ്യും ആദ്യം എന്തൊരു പേടി ആന്നു ഇപ്പോ മനുഷ്യമാരെ കണ്ടാലും പോഉല
ആഹ അതൊക്കെ ഒരു പേടിയാണ് ആഹ ഇന്ന് അങ്ങനെയൊന്നുമല്ല ഞാൻ എന്നിട്ട് ചോ ഈ വേസ്റ്റുള്ള ചോറൊക്കെ കൊണ്ട ഒയിട്ട് കണ്ടത്തിൽ കൊണ്ടോയിട്ട് കൊടുക്കും ഒരു കവറി വിരിച്ചിട്ടൊക്കെ അങ്ങനെ തിന്നോട്ടേച്ചിട്ട് അപ്പ ദിവസവും വരും ഈ ചോറ് തിന്നാൻ വേണ്ടിട്ട് ദിവസവും വരും പക്ഷെ നമ്മെ കണ്ടിട്ടുണ്ടെങ്കി എ വേഗം പോണ്ട് ഭയങ്കര പേടിയാണ്
ഏ ഇവിടത്തെ അങ്ങനൊന്നുംല്ല വാർ പിന്റെ മുകളിലൊക്കെ ഇങ്ങനെ കയറിയാണ്ട് അത് അയിമേ കൂടി ഇങ്ങനെ നട
ആ അതാണ് പീലി വിടർത്തുമ്പോ ഭയങ്കര സൗണ്ടായിരിക്കും
ആ അതും നർച് ണ്ട് ഇവിടെ കൊറേ കുട്ടിയളും ഒരു നാലഞ്ച് കുട്ടികൾ ഉണ്ടാവും
കൂടെ ഉണ്ടാവും ഒരു രണ്ട് കുട്ടികൾ എപ്പോഴും കൂടെ ഉണ്ടാവും പിന്നെ തള്ളയും തന്തയും ഒക്കെ കൂടെയാണ് നടക്ക ആഹ അതാണ് ആഹ നല്ല അതന്നെ നല്ല് പക്ഷെ നല്ല ഉയരത്തിലൊരു പറ ക്കും ചെയ്യുല്ലോ വല്ല്യതാണെങ്കി നല്ല ആ തെങ്ങ് ആ തെങ്ങിന്റെ വേലക്കൊക്കെ പറ ക്കും
ആ ഇവിടെ ഞങ്ങടെ മുന്നിലൊരു തെങ്ങും തൊട്ടാണ് അപ്പൊ ആ തെങ്ങുതോട്ടത്തിലിങ്ങനെ കാണാ രാത്രിയൊക്കെ കാണുമ്പോ വല്ല്യ പട്ട നിക്കണ മാതിരി
ആ അതന്നെ ആ അങ്ങനെ തന്നെയാണ് പീലി അ പി ഇവിടെ പീലയൊള്ളത് ഒന്നോ രണ്ടൊക്കെ ഉള്ളൂട്ടോ മറ്റൊക്കെയാണ് പെണ്ണാണ് എല്ലോം പെണ്ണാണ്
ചെല സമയങ്ങളിലാണ്ട് പോവും പിന്നെ കൊർച്ചീസത്തിന് കാണൂല പിന്നെ ഞങ്ങള്ങ്ങനെ പറയും ഇപ്പ ഇങ്ങനെ കാണാലെന്നെല്ലെല്ലോ പറയുമ്പോ പിന്നെ ഇണ്ടാവും
ആ ഇബല് ഭക്ഷണം തേടിപ്പോയി അങ്ങനെ ക്കെലും പോവ്ന്ന്ണ്ടാവും
ആ പിൻ പിന്നെ അവിട്‌ന്ന് കിട്ടാതാവുമ്പ ഇങ്ങട്ട് വരക്കെ അങ്ങ
ആ
വെയിലത്ത്ടാൻ പോലെണ്ടാവൂല ഒരു സാനം വെയില് ത്ത്ടാൻ പോലുണ്ടാവൂല ഒക്കെ ഇതാക്കും
ഒക്കതാക്കും ചെയ്യും അതെപ്പോലെ നമ്മളെന്തേല് ഇണ്ടാക്കിട്ട്ണ്ടെങ്കില് ഒന്നു ഇണ്ടാക്കാൻ പറ്റൂല്ല ഇവരെടെൽ
ആ ഇബ്ടണ്ടായിനു ആദ്യൊക്കെ ഇണ്ടായിനു പയറൊക്കെ കൊത്തി
ആ അതാണ് ഞമ്മള് പച്ചക്കറി ഞാന് പ്പ ആ അതാണ് തുമ്പൊക്കെ തിന്നും ഇപ്പ തളിരെല ഒക്ക നുള്ളി തിന്ന്ട്ട്ണ്ടാവും
ആ ആ ഞങ്ങള്വ്ടെ കുടിര്ക്ക്നെന്റെ മുന്നെ കുഴിച്ചിട്ടൊ ക്കതെ പോലെ ഒക്ക അങ്ങനെ തിന്നും ഇങ്ങട്ട് ഇപ്പ അങ്ങനെ കൂടിര്ന്നെന് ശേഷം അങ്ങനെ അതൊന്നും തിന്നയില്ല എന്നാലും സിറ്റോട്ട്ക്കൊ ക്കെ കേറ്ണാണ
ആ ഇവിടെന്നാ സിറ്റൗട്ട്ക്കെന്നും കേറൂല.
ഇങ്ങട്ട് ഞങ്ങള് പറഞ്ഞ് ഇതിറ്റെൻക്കൊര് പേ ഇല്ല സിറ്റൗട്ട്ലാ കേറ്ണെ.
ആ
ചേലോലെ വീട്ട്കൂടെക്കെണ്ട്ത്രെ അങ്ങനെ സിറ്റൗട്ട്ല് കേറിയാണ്ട് അയിറ്റ പാറക്ക്‌ണ സൗ ട്ട് നല്ലൂക്ക്‌ല്
ആ ഇണ്ട് ആ ഒര് മഴക്കാറൊ മഴക്കാറ്ലാണ് അയ്റ്റള് ആ സൗണ്ട് ഇണ്ടാക്ക് ഭയങ്കര സൗണ്ടെനു ചെവിട്ട്ല് ഇതാവ്ന്ന സൗണ്ട്ഏര്ക്കു ഇണ്ടാവ്
ആ അതും കൊറെ ണ്ടാവുമ്പ ഏറെ ഇതാക്കെരം
ണ്ടാവ്മ്പ നമ്മള് ഇപ്പ ന്റെ വീട്ടിലൊക്കെ ഇവര് വന്നിട്ട്ണ്ട് ആ അവ്ട്ന്നൊക്കെ ആൾ വന്നിട്ട്ണ്ടെങ്കില് ഓൽക്ക് അത്ഭുതാണ് ഇതിന്റെ സൗണ്ടെട്ട് തെന്ത് ജാ സാധനാണ്റിം
ആ ഞാങ്ങനെ വിള്ച്ചപ്പ ഒരാൾന്നോടൊയ്ച്ച് അതെന്തെര് സൗണ്ടോയ്ച്ചു അപ്പ അഹ് ഇതാണ് മ് അ കൂലറ്ണ്ട് ഞങ്ങളവ്ടൊന്നു മയിലെന്നെ ഇല്ല ഞങ്ങക്കൊക്കെ അത്ഭു ഭുതാണ് ഇഞ്ഞയിനെ കാണ് മ്പള് അങ്ങനെക്കെ അതിശയാണെറിയും ഞ പറ ഞങ്ങക്ക് ഇവിടെ എന്നും മൈലിന്റെ സൗണ്ട്ണ്
എന്നാ ശരി
ആ എന്നാ ശരിട്ടോ
ക